ഹലോ
ആഹ് ആഹ്
എന്തുപറ്റി കൊച്ചുങ്ങള് ബഹളം തുടങ്ങിയോ
എങ്ങനേ
കുഞ്ഞുങ്ങൾ ബഹളം തുടങ്ങിയോന്ന്
ആഹ് അവര് മു ന്റെ മൂത്തചെന്റോടെ കളിക്കാണ് അവര് മുറ്റത്തറങ്ങിറ്റ് ഇക്ക് മുറ്റത്തിറങ്ങിയാല് പോ ഇക്ക്റൈഞ്ചും കിട്ടൊള്ളൂ സൈക്ക്ളോണ്ട് ഓടിക്കളിക്കും അപ്പൊ മഴയല്ലല്ലോ
ഏഹ് ഇപ്പഴ് ഇവിടെ ഒന്ന് തോന്ന് ഞാനും മുറ്റത്തോട്ട് എറങ്ങി
ആഹ് ഹഹ ഹ കൊത്കേള്ണ്ട് ഇഷ്ടം പോലെ അവിടെല്ലേ കൊതോള്
ഓ ഇവിടെ നല്ല കൊതുവാ
ആഹ്
ചുറ്റും റബ്ബറും തോട്ടോണ്ട് അപ്പൊ അവിടന്നൊക്കെ കൊതുവായിരി ഉം പിന്നെ ഈ ഇടയ്ക്ക് അവിടെക്കേ എട്ത്തത്
എങ്ങനെ
മഴ കഴിഞ് മഴ കേറി കാട് കെടക്കുവായിരുന്നു അപ്പത്തിന് കാട് എട്ത്തത് ഇപ്പഴേ പോച്ചക്കെ
ആഹ് ആഹ് ആഹ്
മറ്റേത് ഇപ്പഴാഅപ്പൊ അയ്ന്റെകത്ത് കൊതു നല്ല കൊതുവിരിഞ്ഞ്ണ്ട്
ആഹ് കൊതുക് ഇണ്ടെങ്കി നല്ല എടങ്ങാറാണ്
ഉം ഉം
പൊറത്ത്ക്ക് എറങ്ങാൻ പറ്റൂല ഒത്തിരി തുരു തുരാച്ച്ട്ട്ണ് വരും ഇന്നാ വീട്ടിന്റെ ഉള്ളില് അത്ര ഇപർണയല്ലട്ടോ പൊറത്ത്ക്ക് അറങ്ങിയാഇത്തിരി ഓവറാണ്
ഉം
ഉം ഈ റബ്ബർ കാരണാ റബ്ബറിന്റെ അടിയില് നിക്കാനേ പറ്റ് റ്റൂല വേറെ മുറ്റ് അലക്കണ കല്ലിന്റെ ഇപ്പറ്ത്ത്ക്ക്ണ് വന്നാല് റബ് ബറാണ് ആഹ് റബ്ബറിന്റെ അടീല് അവടെ നിക്കാ ഹ്ഹ് കൊതുഹ്ഹ്ഹ് ഇപ്പൊക്കേ ണെങ്കിലോ നല്ല പനിടെക്കെ സീസണനല്ലേ
ഉം ഇപ്പെല്ലാം കൊതു തേ അതിന്റെ ഇത് വെള്ളത്തിന്റെ എല്ലാം എല്ലാടും പനിയാണ് എനിക്ക് വെയ്യ ഇരിക്കാൻ പറ്റോന്ന് വെച്ചാ വെളീൽ ഇറങ്ങാതിരിക്കാനും പറ്റൂല അപ്പഴും അകത്ത്കേറി ഇരിക്കാൻ പറ്റോ അതും പറ്റൂല പോവാറ് വെറ്തെ പൊറത്ത് പോയേ പറ്റൂ
ആഹ്
ഹെന്താ
അതന്നെ അറിണ് ഇന്നത്തെ കലാണ്
നിങ്ങകൊക്കേ ഉണ്ടോ
എങ്ങനെ
അപൂക്കള്
ല്ല ചെടി ചെടികളായിട്ട് ഈ സാധാ ബടെണ്ടാവൂലേ പൂച്ചെടി പോലെ
ആഹ്
ചെറ്തായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസെ ഉള്ളു എന്റെ മുത്തച്ഛേന്റോടൊണ്ട് അവരിപ്പോ വീട്ര്ന്ന്ട്ടേ ഉള്ളൂ അവടെ പിന്നെ അവള് കൊറ ഇണ്ടാക്കികുണു എവ്ടുന്ന് വരാണെങ്കിലും പൂച്ചെടികൾ കൊണ്ട് വരും റോസും ജമന്തിം അങ്ങനെ ഒരു ഒരുപാട് ഞമ്മക്കന്നെ അറിയില്ലട്ടോ എനിക്കന്നെ അറിയില്ലട്ടോ അങ്ങൻത്തെ ഒരേ കൊറേ ഐറ്റംസ്കള്ണ്ട് അളേത് ഇനിപ്പൊ എങ്ങനെ
ഞങ്ങടെ വീട്ടിലും കാെറേ ചെടികളുണ്ട് റോസ് മുല്ല ചെമ്പര ത്തിയും തെറ്റീയും
അതെ
അതെല്ലാം ഉമ്മച്ചിയാണ്
ആഹ് ആഹ്
എങ്കിലും. അല്ല എന്റെ ഉമ്മച്ചി
ആഹ് ആഹ് ആഹ്
എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടെവരും പിന്നെ ഇതല്ലാതെ നമ്മൾ ഈ കടെ ഇത് മാർക്ക് ഈ ചന്തയിലൊക്കെ വാങ്ങാൻ കി
ആഹ് -ആഹ് -ആഹ് -ആഹ്
വല്ല്യ വിസ്റ്റാന്റായിട്ട എടുത്ത് വച്ചേ ഇങ്ങനെ ച്ചുണ്ട് വന്നതൊക്ക
ആഹ്.. ആഹ് അവ്ടുന്ന ഞങ്ങക്കെല്ലാ ഇവരും വേടിച്ചിക്ണ് ഇപ്പൊ വീടൊക്കെ പു പുതിയത് പുതിയതൊക്കെ ഇത് തറവാട് വീടാണ്. അതൊക്കെ ങ്ങനെ തട്ടി മാറ്റുമ്പൊക്കെ എന്തേലൊക്കെ ചെയ്യണം. അവരിങ്ങനെ കാൽ ഇതാ ചെയ്യണണ്ട് കൊറേ കൊണ്ടൊന്നു വെച്ചേക്കണു ഒരു പ എട്ട് പത്ത് തരം തരം തൈകള് തന്നേണ്ട് ഇപ്പൊ പുതിയത്കള്
ഉം
വേറെ ഉള്ളില് നമ്മള് ഈ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒര് നമ്മള് ഈ മരുഭൂമിയിലൊക്കെ ണ്ടാവൂലേ ചേർ ചെറിയ
ആഹ് എലച് എലച്ചെടികള്
ആ അങ്ങനത്തെ പിന്നെ ഒരു തരം മുള്ള്ള്ള പോലുള്ള ഇല്ലേ?
ആഹ്
അങ്ങൻ ത്തെ അങ്ങനത്തെ ചെറിയേ ചെറിയേയിത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവര്
ഉം പിന്നെ
പിന്നെന്താ വീട്ടിക്കോ അവിടെ വീട്ടിലന്നെയാണ്ല്ലേ
ആഹ് വീട്ടില്
ആഹ്... ആഹ് മറ്റേ വീട്ടക്ക് പോവലില്ല. ഹസ്ബന്റിന്റെ വീട്ട്ക്ക് പോവലില്ലേ
അവടെ പോവും. പക്ഷെ അങ്ങനെ പോയി നിക്കത്തൊന്നും ഇല്ല.
ആഹ്
മം ഉംമം
അത് ശെരി എങ്ങനെ ആയാലും നമ്മള് വീട്ടിലേക്ക് പോവുമ്പോ അത് വേറൊരു ഇതല്ലേ
ഹും പിന്നെ അവർക്ക് അതാ ഇഷ്ടം വീട്ടി നിക്കുന്നതിനോട്
ആരാ ഹസ്ബൻഡിന്ല്ലേ? ആഹ്- ആഹ് അത് ശരി ഇത് പിന്നെ ഇവിടുന്ന് വിടൂല. ഇവടെ പിന്നെ ആളുംല്ലാട്ടോ പിന്നെ നമ്മ ക്ക് ഞാന് ഇവിടെ അങ്ങനെ സെറ്റായിപ്പോ. ആദ്യൊക്കെ നല്ല ബുദ്ധിമുട്ടെര്ന്നു എടങ്ങേറേര്ന്നു. ഇല്ല വല്യ കൊഴപ്പൊന്നില്ല നമ്മള് നമ്മള്തായ ഒരു ലെവലില് അങ്ങനെ ജീവിക്കണണ്ട്
ഹും എല്ലാം ഒരു ഒഴുക്കിനോത്തങ്ങ് പോകും എല്ലാവരും മം
ജീവിതം അങ്ങനെയല്ലേ എന്തേലൊക്കെ വർക്ക്യ്യ്ന്ണ്ടോ ഇപ്പം
ഞാൻ ആരിവർക്കിന്റെ കോഴ്സില ഓക്സ് സ്ഫോഡ്ന്ന് പറയുന്ന. അതില് പഠിച്ച് അയിന്റെ വർക്കും ചെയ്യുന്ന്ണ്ട്.
അതെ ആ..
ഉം അരി വർക്ക് ആരി വർക്ക് ചെയ്യും.
ആഹ്... ആഹ് ന്നട്ട് അയിന് എന്തേലും കിട്ട്ണ് ണ്ടോ
ഓ അത് ഞാൻ എന്റെ തുണികളിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ അല്ലാതെ പിന്നീട് ഓരോ എന്റെ ഇത്താക്ക് ഇങ്ങനെ ബ് ബുട്ടിക്ക് ആണ് ക്ക് ഓൺലൈൻ ആയി ഇത് ചെയ്യുന്ന്ണ്ട്
ആഹ്- ആഹ്- ആഹ്
ഇല്ല അപ്പ ഇതിന അതിനകത്ത് വല്ല വർക്കൊക്കെ ചെയ്ത് കൊടുക
ചെയ്യണ്ടല്ലേ
നിതാന്ന ച്ചല് ഒരു ഇൻട്രസ് റ്റായിട്ടിര്ന്ന് പഠിച്ച് ചെയ്തത അത് വരുമാൻത്തിന് ണ്ടി ചെയ്തെ എല്ലാ ത്
ആഹ് നമ്മളെ ര് താല്പര്യത്തിന് ലെ?
അ ഇഷ്ടണത് ഇങ്ങനെ തടിച്ചത്.
ഞാന് ന്റെ കല്യാൺത്തിന്റെ മുന്നേ ഇതേപോലെ ഫെഷൻ ഡിസൈനിങ്ങിന് പോയിരുന്നു.
മ്മം
അതിന് ഒര് രണ്ട്‌ മൂന്ന് മാസൊക്കെ പോയി പിന്നെ അപ്പത്തിന് കല്യാണം കഴിഞ്ഞു പിന്നെ പോയിറ്റില്ല. അഅതൊരു മോലിയർ ഫാമിലി അല്ലേ അയിന് പൊറത്ത്കൊന്നും അല്ലാതെ എറങ്ങാ പറ്റൂല.
ഉം വീട്ടീര്ന്നൊണ്ട് നെ ഉം വീട്ടി ഇര്ന്നേന്നെ വി ട്ടിര്നെന്നത് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള
അതോടട്ടൊ അതും പിന്നെ നോക്കിയതുല്ല പിന്നെ അതില് അവടെ കൊറച്ചുടി വർക്ക് അവടെ പോയിട്ട് ഒന്നൂടി പഠിക്ക ആ ന്നാലേ അമ്മക്ക് ഒന്നുടി കണ്ടിന്യൂ യ്യാ പറ്റുള്ളു എക്ക് നല്ല താല്പര്യ അത് ഫെഷൻ ഡിസൈനിങ് പിന്നെ മറ്റേ അമ്മളെ ഈ ഇതെയ്തുലെ കാലിഗ്രാഫി
ആഹ് കലിഗ്രാഫി
ആഹ് അതൊക്കെ വയങ്കര ഇഷ്ടാ പിന്നെ പ്പ മക്കളയപ്പോ പിന്നെ കെനും ഒന്ന് പിനാക്ക് പിന്നിൽക്ക്ന്നു
ഉം
വീട്ടിലെ പണികളും കുട്ട്യേളെ സ്കൂളില്ലും മദ്രറസിലും പറഞ്ഞയ ഉം അവരെ അവര്കെന്തേലും അസ് സുഖം വന്ന അത ആ ഒരു ചുറ്റുപാടിൽ അങ്ങനെ അങ്ങനെ ട്ട് ഒതുങ്ങി കൂടിറയ. ഇനി കുറച്ചൊക്കെ വെൽതായിട്ട് എന്തിനേലൊക്കെ നക്കണം.
എന്നെ ഇതെല്ലാം പഠിക്കുന്നേൽ ഓൺലൈനായിട്ട് പഠിക്ന്നെലൊന്നും കൊഴപ്പല്ല പക്ഷെ വണ്ടി ഓട്ടിയ്കാ സമ്മയ്ക്കില.
ആഹ്
കൊന്ന് വണ്ടി ഓടിക്കൻ സമ്മയ്ക്കത്തില്ല.
ആഹ്
മ്മം
വണ്ടി ഓടിക്കാന റിയോപ്പൊ?
സ്കൂട്ടി ഓട്ടിക്കാ അറിയാം പഷെ കാറൊന്നും ഓട്ടിച്ച് പഠിക്കണമെന്ന് ഭയങ്കങ്കര ആഗ്രഹമാണ് പക്ഷ സമ്മതിക്കില്ല.
ആഹ് അവര്ക്ക് പേടിണ്ടാവും പിന്നെ
ഉം
ഇന്റെ ഹസ്ബന്റിന് പേടിയ ഞാ പറഞ്ഞ ഞാനൊന്ന് ര് സ്കൂട്ടി പടിക്കട്ടെ വേണ്ട അപ്പോ എന്തേലൊക്കെ രെ ഫ്രണ്ടിലിത് കാണികെരുന്നു ത് കണ്ടില്ലേ അങ്ങനെ എന്തേലൊക്കൊയ പിന്നെ എന്താ ഇജ്ജ് എന്തിന അങ്ങനെ പഠിക്ക്ണെറിം
ഉം
ഇപ്പൊ ങ്ങനെകെ പോട്ടെ ഒന്നുടി താട്ടെ ന്നിട്ടൊക്കെ അമക്ക് എന്തേലുക്കെ നോക്കാന്ന്.
ഉം ഇനെ വണ്ടി ഓടി വണ്ടി പഠി ആ അറിയം പഷെ ഓട്ടിക്കാ സമ്മയ്ക്കത്തില്ല നിനക്ക് കാറ റിയത്തി
ആഹ് ആഹ്
മം
അങ്ങനെക്കെ അതെ വീട്ടില് വണ്ടിണ്ടൊ പ്പൊ?
വീട്ടി സ്കൂട്ടി ണ്ട്.
ആഹ് ആഹ്
ഉം ഉം
പിന്നെ അമ്മളെന്തെങ്കിലൊക്കെ ആവശ്യത്തിന് പോകാലോലെ
മ് വീട്ടില് വണ്ടി ഒള്ളോണ്ട് ഇപ്പൊ അമ്മക്ക് ആരെ കായും കൈയ്യും പിടി ണ്ട ട്ച്ചിരി എന്തെങ്കിലും സാനം വാങ്ങിക്കാണെങ്കില് അതിന് തി നൊക്ക നമക്ക് സ്വന്തായിട്ട് പോവാം മുമ്പ് എല്ലാത്തിനും ഓരോരുത്തരട്ത്ത് ഇങ്ങനെ പറഞ്ഞ് വേണം
ആഹ് നമ്മളേട്ത്ത്ണ്ടെങ്കി പിന്നെ ആരോടും പറയേണ്ട ആവശ്യല്ല ചോയിക്കേണ്ടി ആവശ്യല്ലേല്ലോ.
ഇന്ന്ലെ പാല് വാങ്ങാൻ ഒരു കൊച്ചിന്റെട്ത്ത് പറഞ്ഞു വിട്ട് കാരണന്ന്ച്ചാ ഇന്ന് മഴയായൊണ്ട് പിന്നെ അവള് വാങ്ങിച്ചോണ്ട് വരും.
ആഹ്
ചെല ആൾക്കാര് നമ്മ എപ്പഴും നമ്മളെല്ലാരിം ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ.
ആഹ് ആഹ്.
ഉം എണങ്ങനെ
ആഹ്.
ഉം പിന്നെ ഇത്തൊക്കെ വണ്ടി എടുത്തോണ്ട് പോ എറങ്ങി പൊക്കോളും പിന്നെ അത് എവിടെയെങ്കി പോയി എന്തെങ്കിലൊക്കെ വാങ്ങി ച്ചണ്ടെങ്കി വരും മ്മ് പിള്ളരെ അഗംവാടി ഇടാനാണെങ്കിലും
കൊണ്ടയാക്കും ദൂരണ്ടാവും ല്ലേ?
ഒരിച്ചിരി ദൂരണ്ട് ഒരു സ്റ്റോപ്പ് അപ്പറം ഉം ഉം ബസ്സിൽ വന്ന ഉം. ബസ്സിലൊന്നും കൊണ്ട് കെടകൂല.
ആഹ്.
ഉം റോഡ് കണ്ടാ എട്ത്തോ ഓട്ടോ ചാട്ടോവാ
അള്ളാം.
ഉം ഉം നമ്മ വീട്ടിന്റെ അവ്ട്ന്ന് വണ്ടിക്കകത്ത് കേറ്റാ അഗംവാടിടെ അവ്ടെ കൊണ്ടന്ന് അറക്കാ അത്രേ ചെയ്യാ പ റ്റ റോഡ്ക്ക് എറക്കാൻ പറ്റത്തില്ല ഉം.
ഇൻകൊ ഇൻക്ക് പിന്നെ ഞാൻ എന്റെ കുട്ടിയാളെ അങ്ങനെ ഞാ ബസ്സിലൊക്കെ കൊണ്ട ഓട്ടോ വീട്ട് കോണെങ്കിലൊക്കെ ഞാന് നേരെ ഉമ്മർത്ത്ന്നന്നെ ബസ് കേറ്യാതി. അവിടെ നേരെ പോയിട്ട് അടെ വീടിന്റെ തന്നെ പോയിട്ട് എർങ്ങാ.
ഉം.
അങ്ങനെ പോയിട്ട് അവിടെ പോയർങ്ങും.
ആഹ് ഇതുങ്ങൾ വണ്ടീന്ന് എട്ത്ത് റോഡിലോട്ട് അട്ത്തങ്ങ് എറങ്ങി കളയും ഭയങ്കര പിരിപിരിപ്പാ അപ്പഴത്തേനും ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര എല്ലാരും ശ്രദ്ധിക്കും
ആഹ് പേട്യാണെ ചെലേ കുട്ട്യേള് അങ്ങനത്തന്നേണ്
ഉം. ഈ കൈ വിട്ടിട്ട് ക് വലിച്ച് നമ്മളേം കൂടെ വലിച്ച് ചുറ്റി അങ്ങ് പിടിച്ചോണ്ടങ്ങ് ഓടിക്കളയും.
ഇമ്മേ പേട്യാണ്.
ഉം.
വാപ്പാനെ പേടില്ലേ അപ്പൊ?
ഏത് ആർക്കാ മോക്കാ?
ആഹ്.
ഏയ് വാപ്പായും മോളും ഒറ്റ കെട്ടാ
ആഹ് ശരി.
ഉം അവര് അ മോളങ്ങനെ ക ജനിച്ചിട്ട് കണ്ടിട്ടുണ്ടായിര്ന്നില്ല. മറ്റേനെ ഇപ്പ രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മോളെ കാണുന്നത്.
ആഹ് അയിന്റൊരുത്ണ്ടാവോ ല്ലോ.
ഉം ഈ രണ്ട് മാസത്തെ ലീവാണ്ടായിരുന്നൊള്ളു അപ്പ ഞാൻ വന്ന്
എങ്ങനെ കേക്ക്ണില്ലേ
ബാപ്പക്ക് മോക്കും അവർക്കു തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും മതിവേറെ ആരേ വേണ്ടവർ-
അവര് അവരെ ലോകം ഈ പ്രവാസികൾ അറിമ്പത്തന്നെ ഇൻക്ക് എന്റെ താത്താന്റെ ഹസ്ബന്റും ഇതേമാരി ഗൾഫിലാണ്. അവര് വരുമ്പോ തന്നെ കുട്ടികൾക്ക് എന്താ വച്ചിട്ടാ. ഒരു മാസത്തെ ഈ റമളാ മാസത്തെ ഇല്ല പേര് റമലാനിക്ക് വന്ന നമുക്ക് ഒന്നിനും പറ്റൂലല്ലോ നമ്മ്ക്കന്നെ ക്ഷീണയിരിക്കും ആ റമനാൻ ലാസ്റ്റ് പെരുന്നാൾ ണ്ട് കായ്നോട് കൂടെ പോവുക്കും ചെയ്യും താത്ത പറഞ്ഞഴിന്റെ കുട്ടികൾക്ക ഒന്നും ഒന്നിനും കിട്ടൂല്ലന്ന് നാട്ടില അപ്പ നമുക്ക് അതൊരു വേറൊരി ഇതാണ് എന്തിനന് പേര്ന്ന് ഇപ്പ ഇങ്ങനെ ഉണ്ടാവുമ്പോളേ
ഉം
കൂടെ നിക്കാൻ ആളുണ്ടെങ്കി അതൊരു ഇതാണ്. ദപ്പതാത്തക്ക് ഇണ്ട് താത്ത താത്തക്ക് എന്തിനും താത്ത വരണം
മ് അഹ് ഫാമിലി എന്തരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോയി അണിഞ്ഞൊഴങ്ങി നിക്കണം.
ആഹ
കൊച്ചിങ്ങളെ കൊണ്ട് നമ്മള് കൊച്ചിങ്ങളെ എടുത്ത് പിടിച്ച് നടക്കണം. മറ്റേതാണെങ്കിൽ കെട്ടിയൊൻ കൊണ്ട് ഹെൽ പെയ്താ അവരൊന്ന നോക്കിക്കോളും
ആഹ അതന്നെ അ അതൊരു വേറരു കാര്യാണ് ഞാനൊക്കെ എവിടെ ഇടുക്കലൊക്കെ പോകുമ്പളേ ഇൻ്റെ വീട്ടിൽ ന്നെക്കെ എവിടുക്കേലെക്കെ പോണെ ഹസ്ബൻഡ് ഇല്ലാതെ പോകുമ്പോ തന്നെ ഭയങ്കര വിഷമമാണ് മറ്റേത് നമ്മൾ ഒറ്റക്ക്ടന്നാൽ മതി അവരെ കുട്ടികളെ നോക്കിക്കോളും
മ്
അത് അങ്ങനെയൊരു കാര്യാണ്
ഹസ്ബൻഡറ് നാട്ടി വന്നപ്പോഴാണ് ഞാനും അറഞ്ഞത്. എന്റെ ഇക്കായ കൊ കൊച്ചിനെങ്ങെ നോക്കിക്കോളൂ കൊച്ചിനെ പിന്നെ വേറെ ആർക്കും തരത്തില്ല എടുക്കാൻ അങ്ങനോ
രാവിലെ തെന്നെ പൂതി മാറൂല
മ് എനിക്ക് എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല.
മ്മ്മ് ആ അതൊക്കെരു വേറെ ഇതല്ലേ വാപ്പാരി വാപ്പാരിന്നെല്ലേ?
ഉം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞു
ആഹ ആഹ് എന്നാ ശരി ട്ടാ